കേക്കാമോ
ആഹ് കേൾക്ന്ന് ഞാൻ പറയണെ ക്ലിയറാണോ
ആഹ് ക്ലിയറ
ആഹ് ഫുഡ് കഴിച്ചോ എന്താ വിശേഷം
ആഹ് ഒരു വിശേഷല്ല ഫുഡൊക്ക കയിഞ്ഞ് തുണി ഒണക്കാണ്
ആഹ് ആഹ്
ഉം മഴയ്ണ്ടോ
ഇല്ലല്ല ഇന്ന് നല്ല വെയില ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് നല്ല വെയില
ഉം
അതെ ഒര് ദിവസം ഇന്ന് മഴയാണെങ്കില് ഒര് ദിവസം വെയില് എ നിശ്ചിത കാലാവസ്ഥയൊന്നും ഇല്ലല്ലോ
ആഹാ ന്നെ തോന്നുമ്പോ ഓടി വരും നമ്മള് ഇവ്ടെ തുണിയെല്ലായെടുത്ത് പൊറത്ത്ട്ട് കയുമ്പഴായിരിക്കും മഴ ഓടി വരണ
ഹ് അതെ
ഏറ്റ വല്യ ടാസ്ക് തുണി ഒണക്കലാണ്
ആഹ് മയക്കാലത്ത് പ്രത്യേകിച്ച്
ആഹ് ന്നെ ഇപ്പൊ പിന്നെ മടുത്തോ അതെ നനഞ്ഞ് ഈർപ്പത്തോടെ അകത്ത്ട്ടുണ്ടെങ്കില് അതും പാട്
അതെ അതെ അതെ
ഉം പിൻ പണിയൊക്ക കയിഞ്ഞോ അതെ അത്രെ നടക്കുള്ളൂ
ആഹ് മയക്കാലത്ത് അങ്ങനത്തന്നൊള്ള് അഡ്ജസ്റ്റ് ചെയ്യാം പറ്റാ
ആഹ് പറ്റ അതെ അതെ
ഉം
ബാക്കി പണിയെല്ലാം കയിഞ്ഞോ ഫുഡിന്റെക്കയ്ഞ്ഞോ
ഓഹ് കയിഞ്ഞു
ഉം ഉം അതന്ന? സ്പെഷ്യൽ എന്തായിരുന്നു?
ഇല്ല ഇന്ന് അങ്ങനെയൊന്നുൽയ മീനുണ്ട് കറി ചോറ്
ഉം ഉം
അത്രക്ക സ്പെഷ്യലന്ന് ഇൽയ ഇന്നലെ ആയിരുന്നു ഇന്നലെ മന്തി ഓർഡർ ചെയ്തിരുന്നു. ഇണ്ടാക്കാറില്ല പൊറത്ത് അത് കഴിക്കാൻ നിക് നല്ല ഇഷ്ടാണ്
ആഹ്
ആഹ് വീട്ടിൽ അങ്ങനെ ഇണ്ടാക്കാറില്ല.
ആഹ് ആഹ് അഹ്
ആഹ് ഉമ്മ അങ്ങനെ ഉണ്ടാക്കല്ല്ല ന്നെ അങ്ങനെ പൊറത്ത്ന്ന് അങ്ങനെ വാങ്ങലാണ്.
ആഹ് ആഹ്
ഉം.
ഉം.
ഒരു രണ്ടൊരും ട്രൈ ചെയ്ത് പക്ഷെ ഒരു മന്തി എന്നിട്ട് ആവുന്നില്ല. മന്തിന്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടണില്ല അപ്പൊ പിന്നെ ചെയ്ത് നോക്കിട്ടില്ല. ഇവിടെ കൂടുതൽ എക്സ്പേർട്ട് ഉണ്ടാക്കണ ഫുഡിന്റെ കാര്യത്തിൽ കൂടുതൽ ബിരിയാണിയ എല്ലാവർക്കും ഞാന ഒഴികെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടവും അതനെയാ? ഹലോ ഹലോ ഹലോ ഹലോ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ